എന്തൊക്കെയണ്ട്
നല്ല വിശേഷം
ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഏ
ഫ്രണ്ട്സ ഒക്കെ എന്താണ് പറയണം കൂട്ടിണ്ടോ
ആ വിളിക്കാറുണ്ട് കൂട്ടുകാരെല്ലാം വിളിക്കാറുണ്ട് അവര് ഇടക്കടക്ക് വീട്ടിൽ വന്ന് ചെറുതായിട്ട് കൂടാറുണ്ട് അവരുടെ ഫാമിലി ആയിട്ടേ പിന്നെ ഞങ്ങ കഴിഞ്ഞ പ്രാവശ്യം ആഹ പഴയ നമ്മ നമ്മ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങ ചെറിയൊരു ട്രിപ്പ് എല്ലാം പോയി ഫ്രണ്ട്സിന്റെ കൂടി
ആ
മൂന്നാറില് അവര് അവർക്കന്നെ വണ്ടിയുണ്ട് കൂട്ടുകാർക്ക് എല്ലാരും കൂടി ഞാനും മക്കളും ഹുസ്ബൻഡ് ഒന്നും വന്നില്ല ഞങ്ങ ഫാമിലി കെട്ടിയോൻ മ
ഓ ലേഡീസ് മാത്രം
ലേഡീസ് മാത്രം പിന്നെ ബോയ് ഫ്രണ്ട്സും ഉണ്ട് അപ്പൊ അവര് അവരുടെ ഭാര്യമാരെ കൊണ്ട് വന്നിട്ടുണ്ട് അല്ലെ പിന്നെ ഭാര്യമാർ പഞ്ഞിക്കിടുല്ലോ ന്നെങ്ങ കൂടി പോണ അപ്പ ഞങ്ങ അപ്പ ഞ ണ്ടായി ഇല്ല ഒരു രണ്ട് അമ്പളകരും ഉണ്ടായി വാക്കള ഞങ്ങ എട്ടു പേരും പിന്നെ ഫാമ ഫാമിലിന്ന് പറയുമ്പോ പിള്ളേർ
ആ ആ
ആഹ ഞങ്ങ രാവിലെ കൂടി രാത്രി വന്നട്ടാ ഞങ്ങ വെളുപ്പിന് ഒരു നാല് മണിക്ക് പുറപ്പെട്ട് ഞ വണ്ടി ഒരു കൂട്ടുക വണ്ടിയണ്ട വല്യ ടെമ്പോ കൊളത്തെ അവൻ തന്നെ ഡ്രൈവറ ആണേ.
ആ
ആ അപ്പ അവ നമുക്ക് വേറെന്നും ആലോചിക്കേണ്ട ആവശ്യം ഇല്ല പെട്രോൾ എല്ലാം അവൻ തന്നെ എയറ്റി നമ്മ ഓരോരുത്തരും ഓരോ കാര്യംഏറ്റാ പിന്നെ കുഴപ്പമില്ല ഫുഡിന്റെയാലും. ഒരാള്റ്റി പിന്നെ നമ്മ അതിനുള്ള വേറെ കാര്യങ്ങളല്ലാം ചെറുതായിട്ട്
അതെ ഇങ്ങനെ പി ഇങ്ങനെ ഷെയർ ചെയ്താൽത്ത തന്നെ നമുക്ക് പോകും. ഇ ഒരു ബുദ്ധിമുട്ടിലാണ് പോകാൻ പറ്റുള്ളു
ആഹ ഷെയർ ചെയ്ത് എന്നാലും നമ്മ പൈസ ഒരു ബുദ്ധിമുട്ട്ന്നില്ല ഇപ്പൊ എന്ത് മേടിക്കാനായാലും നമ്മുടെേൽ പൈസ ല്ലെങ്ക മക്കളോട് സ് സഹായിക്ക അറിയാലോ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോ അങ്ങനെ ഇരിക്കുവല്ലോ അല്ലാതെ കൊടുക്കട്ടെ നമ്മ നോക്കി അങ്ങനെ അവര് ഒരു ൻ കൊടുക്കാടി സാനം മേടിച്ചട്ട് നമുക്ക് നമ്മുടെ അവസ്ഥയെല്ലാം അറിയാം. ചിലങ്ങനെ ച ടോപ്പ് ടീം ആയിക്കും. അങ്ങനെ വസ് അല്ലേ അപ്പൊ ന അവര്മ്മോട് ചോദിക്കൂല്ല പി ഞാൻ കൊടുത്തോളാം നമ്മെ അവരെ തെ ഷെയർ ചെയ്ത് പഠിക്കണ അ അങ്ങനെ നല്ല പിള്ളേർ ചെയ്തു തന്നത്
ഉം കൂടുതൽ ഹെല്പ് ചെയ്യണത് ബോയ് ഫ്രണ്ട് തന്നെയയിരിക്കും.
ഉം അവർക്കറിയാം നമ്മുടെ കാര്യങ്ങളെല്ലാം. എന്ത കൂട്ടുകാരം വിളിക്കാറുണ്ടാ.
ഞാൻ വിളിക്കാറുണ്ട്. കുറച്ച് ഫ്രണ്ട്സുകളിൽ തന്നെ ഉള്ളു ഇപ്പോ ബാക്കിയുള്ള ഫ്രണ്ട്സുകളുടെ നമ്പർല്ല ഒരു നാലഞ്ച് ആ നാലഞ്ച പേരിന്റെ നമ്പർ തന്നെ ഉള്ളൂ. ടെൻത്തിലാണ് മെയിന് പത്താം ക്ലാസ്സിലാണ് മെയിന ആയിട്ടുള്ള
നിങ്ങന്ന് റീ യൂണിയന്റെ നിങ്ങളുടെ ഫോട്ടോ കണ്ടല്ലോ. റീ യൂണിയന്റെ
ആം
ഞാൻ കണ്ടേച്ച സ്റ്റാറ്റസ് കണ്ടച്ച കൂടിയത എന്റെ ആക്ഷെ ഞങ്ങള്ൾ കണ്ടു കൂട കേട്ടാ ഇങ്ങനെ റീ യൂണിയന്
ഞങ്ങള് ഇടക്ക്ണ്ടായിരുന്നു പിന്നെ കല്യാണങ്ങളിലൊക്കെ മീറ്റ് ചെയ്യും. ആഹ കല്യാണങ്ങളിലൊക്കെ വന്ന ഇപ്പൊ എന്റെ ഇപ്പൊ ഒരു ഫ്രണ്ട് പ്രസവിച്ച ആറു മാസമായി കുട്ടിക്ക് കാണാൻ പോയിട്ടുണ്ടായിരുന്നില്ലേ പക്ഷെ കാണാൻ പോവാ വിധാച്ച അവളണ്ട് ഹസ്ബൻന്റെ വീട്ടിലയത കൊണ്ട് കാണാൻ പോവാൻ പറ്റിയില്ല.
ഏത് ഫ്രണ്ട ആണാ
അതെ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് അല്ലേ ഗേൾ തന്നെയാണ്.
അകളനെ ആഹ
അവണ്ട് അനിയത്തിയ ഒക്കെ പ്രസവദിച്ചോണ്ടും അനിയത്തിക്ക് കുട്ടക്ക് എല്ലാം രണ്ടു വയസസ് മൂന്ന് വയസ്സ ആകാനായി ഇവളക്ക് ഇപ്പോഴാണ് ആയത്
ത് ആ ആ ആ്
ആള് ഗൾഫിലൊക്കെ പോയി പിന്നീട് എന്തോ പി സ ഓടി എന്തോ ഉണ്ടായിരുന്നു.
ആഹ അപ്പൊ ബുദ്ധിമുട്ടായിക്കേ ആരവാന്ന്
ഇപ്പൊ പി സി ഒ ടീ ക്ക് എന്താ ചെയ്യാന്ന്റിയില്ല അല്ലേ എക്സ് എസ്സൈസ്ണ് തോന്നുന്നു മെയിൻ ആയിട്ട്
ആ നമ്മ കൂടുതൽ എക്സസൈസ് എടുക്കണം നടക്കണം അങ്ങനെ ഓരോരോ കാര്യങ്ങള്
ഡേറ്റിംങ്ങ് ഒക്കെയ ആാണ് തോന്നുന്നു അവൾ അതിന്റെ പ്രശ്നൊക്കെ ആയിരുന്നു അപ്പൊ അവള അത് ഗൾഫിലൊക്കെ പോയിട്ട് അതും കാണിച്ചു പിന്നീട് ശരിയായിട്ട് അങ്ങനെ വറ്റായതാണ്
ആണല്ലേ ആ
പിന്നെ ഇപ്പ അവള് വീട്ടിലുണ്ട് ഇപ്പൊ ഞാനിപ്പോ ഇവിടെ വന്നപ്പോ അവള് അവിടെ വീട്ടിൽ വന്നിരിക്ക പിന്നെ ഇപ്പ പോവൻ അവടെ കുട്ടിക്ക് സ്കൂളൊക്കെ ഉള്ളതല്ലേ അണ്ട് പോവാൻ പറ്റില്ല ഇങ്ങനെ മെസ്സേജ് അയച്ച കേൾക്കും എന്താ സുഖ പോല്ലേ കുട്ടി എന്ത് കാട്ടണം എന്നൊക്കെ ചോദിക്കും
അപ്പൊ നിങ്ങക്ക് ഗ്രൂപ്പ് ഇണ്ടാ വാട്സആപ്പ് ഗ്രൂപ്പ്
ഗ്രൂപ്പില്ല ഇല്ല ടെ ടെ ഇത്തെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അതിപ്പോ ഫോണൊക്കെ മാറ്റിയത് കൊണ്ട് അത് അപ്പ ഉള്ള ആ ഇപ്പള്ളതല്ലേ അതുകൊണ്ട് നമ്പറൊന്നും ഇല്ല ഇപ്പോ
ഇല്ല ആ ആ ഞങ്ങക്ക് രണ്ട് ഗ്രൂപ്പ് ഉണ്ട് മറ്റേ പത്താം ക്ലാസ്സില ഉണ്ട് പ്ലസ് ടുവിലെ ഉണ്ട് അങ്ങനെ ഡെയിലി ഗ്രൂപ്പി കിടന്ന് വെറുതെ കലവില കലവിലന്ന് വെറുതെ
പ്ലസ് ടുത്ത് ഇണ്ടായിരുന്നു പ്ലസ് ൽത്തെ അക്ക ഡിലീറ്റ്യി പോയി
ആ ആ അതെല്ലാം ഭയങ്കര രസണല്ലോ അല്ലേ ആ പണ്ടത്തെ ക പണ്ടത്തെ കാര്യ നമ്മ ആലോചിച്ചു ഒന്ന് ആലോജിച്ചു നോക്കുന്ന ക്ലാസ്സില അല്ലേ
അത ഈ പഴയ ഓൾഡൊക്കെ ഇപ്പഴല്ലേ ഇപ്പൊ സ്റ്റാറ്റസ് ആയിട്ട് വരുരുന്നു
വഞ്ഞത് ആ ഇപ്പോഴത്തെ പിള്ളേർക്ക് വല്ല ഉണ്ട് അതല്ലേ നമുക്ക്ത് കിട്ടാ
അവര് വലുതാകുമ്പോഴും അവര് അത് പറയ നമ്മടെമാതിരി നമ്മളടെ വ ഉമ്മമാരും അമ്മമാരൊക്കെ പറയേ ഓ നമ്മടെ കാലം സൂപ്പർ ആയിരുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് അതേമാതിരി തന്നെ അവരും പറ
ആ
പക്ഷെ അതൊരു കാലം നല്ല സുഖായിരുന്നു അത എല്ലാരും ഒരു വാക്ക് പറയണാണ്
ഉം ഓരോരുത്തർക്കും ഒരേ കാലഘട്ടം
ഉം മറക്കാത്തൊരു നിമിഷങ്ങളൊക്കെ ഇണ്ടാവലേ
ഉം ഉ ആ കഞ്ഞി ഉച്ചസമയത്ത് ഉച്ചഭക്ഷണം കഞ്ഞി കുട
അതെ ഇപ്പോളാണ് എല്ലാരും ഗവൺമെന്റ് സ്കൂ പ്രൈവറ്റ് സ്കൂളിൽ ചേർക്ക പ പണ്ടൊക്കെ ഒക്കെ അ അന്ന് പക്ഷേ പൈസ ഉളളവർ മാത്രം ഇ പ്രൈവറ്റിൽ പോവുള്ളൂ പൈസ ഇല്ലാത്തവരായാലും ശരി ഇല്ല ഉള്ളവരണ ശരി ഗവൺമെന്റി തന്നെ പഠപ്പിക്കും
ആ ഇപ്പ ഇല്ല ഇപ്പൊ പൈസുള്ള ആ ഇപ്പൊ പൈസുള്ള ആൾക്കാർ ഇപ്പൊ ഗവൺമെന്റ് സ്കൂളില് പഠിപ്പിക്കണ ഇപ്പൊ ഭയങ്കര ഡെവലപ്മെന്റ് ആയല്ലോ
ഉം അതെ അതെ
കഞ്ഞിയെടുത്ത് മാറ്റി ഇപ്പ നല്ല പ്രഭ മറ്റേ ഭക്ഷണ പ്രഭാത ഭക്ഷണം രാവിലെ മുട്ടയും പാലും അങ്ങനെ ഓരോ സംഭവങ്ങള് ഏത്തപ്പഴം ചോറും കറിയും അങ്ങനെ ആ അപ്പ അങ്ങനെയ ഇപ്പ എന്റെ മോളിന് ഉച്ചക്ക് ചോറും കറിയുണ്ട് ക്ലാസ്സിന്ന് കിട്ടു അതുകൊണ്ട് വീട്ടിന്ന് കൊണ്ടുപോകില്ല എനിക്ക് അവിടുന്ന് മതി അവിടുത്തെ സാമ്പാർ മതി അവിടുത്തെ കറി മുട്ടക്കറിയാണ് അങ്ങനെ ഭയങ്കര വീട്ടിൽ വന്നിട്ട് പറയും അമ്മ ആ ചേച്ചി എന്താക്കണല്ലേ നല്ല അടിപൊളി സാമ്പാർ മ്മ ഉണ്ടാക്കണ പോലത്തെ സാമ്പാറല്ല എന്തൊക്കെ കിടന്ന് പറയാന്നറിയോ.
വീട്ടത്തെേക്കാൾ വീ അവിടത്തെ നന്നായിരിക്കണ പറ
ആ അങ്ങനെ സ്കൂളത്തെ നല്ലത് എന്ന് പറയും. അപ്പ ഞാന് ഇവിടെ കഴിച്ചുണ്ട് അവിടെ പോയിട്ട് ചോറും കറിയും ഇങ്ങനെ കൊച്ചന്റെ പരിപാടി ഉണ്ടാവല്ലോ? ഡാൻസിന്റെ അപ്പൊ അവിടെ ഉച്ച നമുക്ക് ഉച്ചവരെ നമ്മൾ നിക്കേണ്ടി വരു തൂങ്ങി. എ ഇപ്പ അപ്പൊ ആ അപ്പൊ ടീച്ചർ പറയൂഭക്ഷണം ഉണ്ട്ട്ടോ താമ ക്കും. അപ്പം ടീച്ചറ് പറയും അമ്മ മേടിച്ച് കഴിച്ചോന്ന്. അപ്പോ അവിടെ തന്നെ പത്രവുംകാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവിടന്ന് ഒരു പ്രാവശ്യം മേടിച്ച് കഴിച്ചപ്പ തന്നെ കൊള്ളാം. കൊച്ചു പറയും കാര്യം ഉണ്ട്. നല്ല അത് പർഷ വർഷങ്ങളോളം ഉള്ള ഒരു അമ്മൂമ്മയാണ് അവിടെ അവരിപ്പ പത്ത് എൺപത് എൺമ്പത്തഞ്ച് വയസ് എന്തോ ആയി. അവര് എന്റെ ഹസ്ബന്റ് പഠിക്കണ കാലം മുതൽ അവിടെ കഞ്ഞി വെ ക്കണ്ടള ചേച്ചിയാണ്. നല്ല അടിപൊളിയായിട്ട് പാചകം ചെയ്യും. ഇപ്പളും ഉണ്ട് അവര്. എല്ലാ പ്രാവശ്യം അവരെ ആദരിക്കും ഇങ്ങനെ.
ഇത്ര പേർക്ക് ഭക്ഷണം വെക്കണം പറഞ്ഞാ അതിന്റെ അളവൊക്കെ അവർക്ക് എങ്ങനെ അറിയണു എന്ന് നോക്കൂലേ?
ടേസ്റ്റും കാര്യങ്ങളും നല്ല നമ്മ അറിയാലോ ഭക്ഷണം പാചകം ചെയ്യുമ്പോ നല്ല മെന മെന എന്ത ശു ശുചിത്വം വേണ്ടേ? അത് എല്ലാം നല്ല ശരിക്കവര് ചെയ്യും. അല്ല ഒരു ഒരു കുറ്റവും പറയൂല. ആ ഓക്കെ ഓക്കെ അന്നിട്ട് ആ ചേച്ചി ഭക്ഷണം പാചകംചെയ്ത് തരും നമ്മുക്ക്.
ഏ
ടേസ്റ്റ് ഉണ്ടായിക്കുട്ടോ പിന്നെ അതുപോലെ തന്നെ ഏ നമ്മ നമ്മ പിള്ളേരെ എല്ലാരും കൂടി വട്ടം കൂടി ന്ന് ഭക്ഷണം ഷെയർ ചെയ്ത് കഴിക്കൂലേ? അവരുടെ പാത്രം കൈയിട്ട് ഇവിടുന്ന് കൈയിട്ട് പല പല കറികള് അതും കൊണ്ടിട്ടഇപ്പ എന്റെ കൊച്ചതുപോലെയാണ് ഇടക്ക് ക്ലാസിന് പി കഴിക്കും. അല്ലെ പിള്ളേരുടെ പാത്രത്തിന്ന് കൈയിട്ട് കഴിക്കും. പലപല ആ ആ പല പല കറികൾ ആയിരിക്കുവല്ലേ? ഓരോ വീട്ടന്ന് കൊണ്ടുവരുന്ന ഭക്ഷ ഷെയർ ചെയ്ത് നമ്മുടെ കറിയാ പിള്ളേർക്ക് കൊടുത്ത് അ പിള്ളേർക്ക് തന്നെ ഷെയറി ഇങ്ങനെ ഒരു ഉ. ണ്ടാവും അല്ലാ ചില പിള്ളേര് ഒറ്റക്ക് തീറ്റ ഒറ്റക്കാണ് മൂകമായ തീറ്റ എന്ന അവര് ആരോടും ഒന്നും. വർത്താനം പറയൂല. വെറുതെ ഇങ്ങനെ ഒറ്റക്ക് ഇരുന്നത് അപ്പൊ ആ പിള്ളേരുടെ മനസ്സ്തന്നെ ഒരു അസ്വസ്ഥത പോലെ ഇരിക്കും.
ഉം ഉം
കൂട്ടുക്കാർ ആരും ഉണ്ടാവൂല അതി--ആ കൊച്ചിന്റെ മൈൻഡ്തന്നെ മാറിക്കിട്ടു.
അതെ അതെ ഫ്രണ്ട്സായിട്ട് എന്തെങ്കിലൊക്കെ ക്കെ സംസാരിക്ക എന്തെങ്കിലും ചെയ്യണെങ്കിൽ നമ്മളൊരു നോർമൽ ആയിരിക്കും.
ആന്ന് നമ്മുക്ക് ഫ്രണ്ട്സ്സാണ് ഇപ്പൊ എന്ത് സഹായത്തിന് ഇപ്പ എന്തേലും ആപത്ത് വല്ല പൈസ സഹായം ഉണ്ടെിൽ ഫ്രണ്ട്സിനെ വിളിച്ച് പറഞ്ഞ അപ്പ തന്നെ പൈസ അയച്ചു തരും.
അതെ അതെ
അപ്പ നമ്മ നമ്മക്ക് ചോദിക്കാൻ മടിയായിക്കും നമ്മ ചോദിക്കുമ്പോ എന്ത് കാര്യം
ആ നമ്മ ചോന്നാലും നമ്മക്ക് ചോദിക്കാൻരു മടി ഉണ്ടാ ാര എന്ത നമ്മളത് തിരിച്ച കൊടുക്കാൻ പറ്റുമോ എന്ത് കാട്ടോ അവൾ എന്തെങ്കിലും വിചാരിക്കോ അങ്ങനെ ഒരു മനസ്സുള്ളത് കൊണ്ടാണ് നമുക്കൊരു ഒരു മടി വരണത്.
ആ ചോയിക്കാൻ വേണ്ടി പക്ഷെ അവര് ചോയിക്കാൻ കാത്തിരിക്ക നമ്മള് സഹായിക്ക ക്കാൻ വേണ്ടി. അവര് വേറെല്ല അവര് നമ്മളൊരു കൂടപ്പെറപ്പ് പോലെ കാണേയ അവര്.
നമ്മ ഫ്രണ്ട്സിന്റെ അടുത്ത് എന്ത് വേണെങ്കിപറയാ ഓപ്പൺ ആയിട്ട്.
ഓപ്പൺ ആയിട്ട് എന്ത് നമു എന്ത് നമ്മുടെ വീട്ടിലെന്ത് പ്രോബ്ലം ഉണ്ടായാലും നുക്ക് അവരോട് ഷെയർ ചെയ്യാം. അ അപ്പൊ അവർക്ക് പറ്റുന്ന രീതിയിൽ അവര് പരിഹരിക്കും. എല്ലാരും കൂടി. ആ ശരി ശരി. ഫുഡ് കഴിക്കാൻ സമയം ഞാ വിളിക്കാംട്ടാ ആ ശരി.